ഹലോ ആഹ് കേൾക്കാം കേക്കാം
രാവിലെ നോക്കിയപ്പോത്തേനും ഇത് തന്നെയാണ് സംഭവം അപ്പോ കൊറെ എഴുപത്തിയേഴ് പ്രാവശ്യം കൊണ്ടപ്പ ഞാൻ അവിടെ ചെന്നിട്ട ഫീസൂരി അടുപ്പിച്ചിട്ടങ്ങട് കയറ്റി കുത്തി
ഇത് ഇപ്പോ ഇ ഇപ്പോളും അങ്ങനെ തന്നെ ഉണ്ടല്ലോ
ഏ ഇപ്പൾ ഒരു കുഴപ്പമില്ല ഇവിടെ യാതൊരു കുഴപ്പമില്ല
എടക്ക് എടക്ക് എടക്ക് കട്ടാവണില്ലന്നള്ളു പക്ഷെ ഇതുണ്ട് ഫ്ളക്ചവേഷൻണ്ട്
ആഹ് ഇവിടെ കൊഴപ്പില്ലോടോ
ആ ഒരു വല്യ ട്യൂബ് ഇട്ടോക്കിക്ക എൽ ഇ ഡി ട്യൂബ് ഇട്ടോ ക്കിക്കേ എൽ ഇ ഡി ട്യൂബില്ലേ ട്യൂബ് ട്യൂബ് ഉണ്ടോ ഇള്ള അതോണാക്കി ട്യൂബിലാത് അറിയാൻ പറ്റുള്ളൂ ട്യൂബിൽ അത് കറക്റ്റ് ആയിട്ട് കാണും
അല്ല ഇൻ ഇൻവേർട്ടർ ബസ്സിനടി നിന്നില്ലേ.
ഇല്ല അതൊന്നും അടിക്കണൊന്നുല്ല. അതിനടിക്കാള്ള പവർ കൊറേള്ളല്ലോ.
അല്ല ഇത്രോ നേരൊ ആഅങ്ങെനാരുന്നു സംഭവം. ഭയ്ങ്കര ബഹളവാരുന്നു. ആ ഇത് അതന്ന ന്താന്നറിയോ ഓ അത് ഈ ഇലവൻ കെ വീല് ഏ ടച്ചിങ് ഒണ്ടാവും. ഈ മര്ത്തിന്റെ എല എന്തെങ്കിലും മുട്ടി നിപ്പുണ്ടാവും. അതിങ്ങനെ എ കെടന്ന് സ്പാർക്കാ
അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് അതിലും കൂടുതലാരുന്നല്ലോ
ആഹ ഇത് മൊത്തം പോവായിരുന്നു രാവിലെ വന്നിട്ട് ഞാ മറ്റേ ഇതിന്റെറ അകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ പവ കട്ട്യ്ത്ഇടാള്ളേ അതായത് മെയിൻ ഓഫ് ആകാതെ തന്നെ ആ ഓണാക്കിട്ടേക്കായിരുന്നു ഒന്നര മണിക്കൂ വെച്ച് ഓണാക്കിടാൻ പറ്റും
അങ്ങനെയ്യാൻ പറ്റും അത് ഒന്നര മണിക്കൂർ കഴിയുമ്പോ വീണ്ടും ക്ലിയർ ആണെങ്കിൽ ഓക്കെ ആകും തന്നെ ഇതാവും അയിശേരി ആ സംഭവം ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ എന്ത്‌യ്യോന്ന്വെച്ചാ കൊറച്ചേരം ഓഫ്‌ ആക്കി ഇട്ടു പിന്നെ അതായത് മൈൻ അതിലേക്കുള്ള പവർ ഒന്ന് ഓഫ് ചെയ്തിടും
ആഹ ഞാ അങ്ങനെഓഫാക്കിലാ അങ്ങനെഓഫാക്കുമ്പോത്തേക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാ മൊത്തം കട്ടായി പോലല്ലേ ഏക്കും മറ്റേ വാഷിംഗ് മെഷീനോക്കെ കറക്കുണ്ട്
ആഹ് ഇതെല്ലാം നിന്റേത് തന്നെയാണ് കൊടുത്തേക്കണാ അയിശേരി
അല്ലല്ല വാഷിംഗ് മെഷീനൊന്നും ഇതിലല്ല മറ്റേ മെയിൻ ഓഫ് ചെയ്യുമ്പളേ
ആമെയിൻ അല്ല ഓഫീയ്യണത് മെയിൻ അല്ല ഞാൻന്തച്ചാ ഇതിലേക്ക് മാത്രം ഒരു ഇ എൽ സി ബ സെപ്പറേറ്റ് കൊടുത്തിണ്ട് ഇതില സപ്ലൈക്കും ഔട്ട്പുട്ടും ഇൻപുട്ടിനും ഓരോന്നുണ്ട്
ആ അങ്ങനെ ഉണ്ടല്ലേ
ആ അങ്ങനെയാണ് അതിൻ്റെ ഇൻപുട്ടിലേക്കുള്ള അങ് ഓഫ്യ്തിടും അപ്പം ഏ നമുക്ക് മറ്റേ സപ്ലൈ ഇലക്ട്രിക് സപ്ലൈ കൂടും ഉള്ളതിന്റെ പേരില് ആ ഇത് കിട്ടുകയും ചെയ്യും ഇത് ഏറ്റവും ഏ ഇതൊട്ട് വർക്ക് ആവൂല ഇതിലേക്ക് മാത്ര ഉള്ളത് ഏ ഇത് ഇൻവെർട്ടർ ലും വർക്ക്‌യ്യും ഇൻവർ പോയിന്റുകളല്ലാം ഇൻവർറും വർക്ക്‌
മറ്റേത് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ വർക്ക്‌ ചെയ്യും
ആ ഞാ നമ്മള നമ്മളെ ഇവിടെ അങ്ങനെയല്ല മറ്റേ മെയിൻ പവർ വരുന്ന ഡയറക്റ്റ് ഇൻവേർട്ടർ പോണേ
ആ അപ്പൊ അത് ഇടക്ക് മാറ്റിട്ട് സ സെപ്പറേറ്റ് ഒരു ബ്രേക്കർ വെച്ചോട്താടി
ആ ആ അത് ആവശ്യില്ല അത് ഇപ്പ എന്നാന്ന് വെച്ച ഇപ്പോ ഇരിക്കണൊക്ക് ഓക്കെയാ മറ്റേ മൈ മറ്റേ പവർ പ്ലഗിലോട്ടില്ലല്ലോ പവർ പ്ലഗ് കിട്ടാൻ വേണ്ടി മെയിൻ ഓഫ്യ്യണ്ട ഇൻവെർട്ടറിൽ ഈ ഓപ്ഷൻഉള്ളണ്ട് കുഴമില്ല
ആ ആ ഉ അത്ശരിയാ അങ്ങനെ കൊടുത്താ മതി ഉ അതാ മറ്റവനെ കൊടുതദി ഡാഷ് ക്യാമറ കൊള്ളാകേട്ടോ ട നല്ല സെറ്റപ്പാ ഞാന ഫിറ്റ് ചെയ്തേക്കുന്നത് അത് കറക്റ്റാട്ടോ
ആ അത് സാധാരണ ചെയ്യണ അങ്ങനെ തന്നെ അതേ രീതിയിലാ അത് പുള്ളി പിന്നെ പറഞ്ഞു അത് കിട്ടുള്ള ഇത് കിട്ടുള്ള എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് തവണ ഊരിച്ചു ആ അന്നിട്ട് ഞാൻ പറഞ്ഞു സാധാരണയ്യ്ണ അങ്ങന തന്നെയ എന്നിട്ട് എനിക്കന്തോ വീഡിയോ ഒക്കെ കൊണ്ടുന്നു ഇത്പോലെ ചെയ്തേ പോലെ ചെയ്യുന്ന ആ വീഡിയോൽ ഉള്ളൈനെക്കാട്ടിലും സെറ്റപ്പായിട്ട് നമ്മള് ചെയ്തിട്ടുണ്ട്
ചെയ്തേക്കണത് ആ അത് നല്ല ലുകായിട്ട് കിട്ടി എനിക്കും അതോരെണം വാങ്ങണം പക്ഷെ ഇപ്പോൾ പൈസ ഇല്ല അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തെ
ഏയ് ഓൺലൈനിൽന്ന് എടുത്താതി വില കൊറവാ ഈ കടൽ പോയാലുണ്ടല്ലോ ഭയങ്കര പൈസ പറയും
ആ ആ സാധനം തന്നെ എടുക്കാ വെച്ചിട്ടാ ഞാനാന്ന് അവന് അതിന്റെ ലിങ്ക് കൊടുത്തെ
ആ അതോ അല്ലെങ്കിൽ സെവൻ എം ഐയുടെ അടുത്താലും മതി സെവൻ എം ഐ അടിപൊളിയാട്ടോ ആ അതിന് കൊറച്ചുകൂടി കൊളിറ്റാ ഇതിനെക്കാട്ടും കൊളിറ്റി കിട്ടും
അയിന്ത് വേലാ ന്നേരം
എങ്ങാണ്ട് അയ്യായിരം ആറായിരം എങ്ങാണ്ട്
അത്ര ഉള്ളൂ അല്ലേ ആ എന്നാൽ ഞാൻ എടുക്കാൻ നേരത്ത്ന്നെ വിളിക്കാം കോൺണ്ടാക്ട് ചെയ്യാം
ആ അത് അത് നോക്കിയാതി അതിനാ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതല് അതാകുമ്പോ മറ്റേ ഏ മറ്റെ ഫ്യൂസിന്റെ പ്ലഗ് ഒന്നും എടുക്കുന്നാ ഡയറക്റ്റ് പെൻഡ്രൈവ്ന്ന് കണക്റ്റ് ചെയ്താൽ മതി
അതെ അതെ ഓ അങ്ങനെ ഉണ്ടോ
അതാവുമ്പോ വണ്ടിയുടെ സാനം ഒന്നു നമക്ക്. കുഴപ്പല്ലാതെ. ഓടിക്കോളൂ... മറ്റേ ഇത് പെൻ ഡ്രൈവില് നിന്നോളും. മറ്റേയേം... മറ്റേതിലുള്ള വൊലെ എല്ലാ ഫംഗ്ഷനും അതിന്റെറകത്തും ഉണ്ടാവും.... എന്നാ കുറച്ചുകൂടി നല്ലഞാൻ നോക്കിട്ട് അടിവൊളി സാനാവു അത്
ആ നിങ്ങക്ക്. റിവേഴ്സൻസന്റെ പരിപാടി. ഇല്ലാരാടാ
ടിൻസറിന്റെ ക്കെ പരിപാടിണ്ട്....
ഒണ്ടോ ആ അപ്പൊ നമ്മടെ എൻ്റെ ഈ സെൻ്ററി ഇത്രല്ലാം പോയിക്കടുക്കന്നരുന്നു അപ്പോ അതൊന്ന്
കമ്പനി സെൻസറാണൊ വണ്ടി മേടിച്ചപ്പോ തന്നെ ഉള്ളണോ.
ആഹ് ജിനുവിൻ സെൻസറാ മേടിച്ചപ്പോ എല്ല. ഞൻ ണ്ടു കൊല്ലം കയ്ഞപ്പോ സെ.. ഇതാ അഹ്
ആണോ, രണ്ടാമത് ച്ചാണോ?
ആഹ് രണ്ടാമെച്ചാ
ആഹ്, എന്നാ കൊഴപ്പല്ല്യ അത് മാറാ വെറ്റ് കമ്പനിടെ തന്നെയാണെങ്കി. ഒന്നും ചെയ്യാൻ പറ്റ്‌ല അത് കമ്പിനി തന്നെ പോണ്ടി വരും. ഷോറൂമിതന്നെ പോയി സെറ്റപ്പ് യേണ്ടരും. ആഹ് രണ്ടാം ആഹ് രണ്ടാമത് ചെയ്താണേ ഇനി അത് മാറിക്കളയാന്നെ ഒള്ളൂ മറ്റേ
അത് ചെയ്യന അല്ല നമ്മുക്ക് സെസർ മാത്ര ആയിട്ട് വെക്കാൻ പറ്റുവൊ
സെൻസർ മാത്രയിട്ട് കിട്ടോ അറിയത്തില്ല ആ ഒരു കറക്റ്റ് വട്ടവുഅതേ മോഡലും തന്നെ വേണ്ട മറ്റേ ഇപ്പെ ഇരിക്കണേൽ സപ്പോർട്ട് ആവും വേണം.
ആഹ് അത് വേണ്ടി വരും
അത് നോക്കി മേടിച്ചാമതി ആ ഒരു കറക്റ്റ് സെൻസർ ചെലപ്പ കിട്ടുവാരികും.
ആഹ് അങ്ങനെ നോക്കാം
ആഹ് പിന്നി സാനത്തിലേ ഏഹ് സ്പീക്കർ ഫോൺ ഇടാനുള്ള ഓപ്ഷൻ ഒന്നു ഇല്ലേ.
എതില്
ഈയ്യ ആപ്ലിക്കേഷല്ലോ.
ആഹ് അത് ഞാൻ പറഞ്ഞു തരാം
അത് ഇടാനൊക്കെ പറ്റൊ.
ആത് ഞാൻ പിന്നെ പറഞ്ഞു തരാം
ആഹ് ആഹ് ആഹ്.
ആഹ് റ്റുറൊന്നും പൊന്നി ഈ പ്രശം.
ഇല്ല ഒരു പരിപാടി ഇല്ല
ഒരു പരിപാടിഇല്ല. ചുമ്മ സാധാരണ വെക്കേഷനെല്ലാം കറങ്ങാൻ പോക്കുള്ളാആന്നോ അതൊണ്ട് ചോയി
ആഹ് ഇല്ല. ഇത്ഹ് എന്നാ പനി ആയോണ്ട് ഒന്നു ഒന്നുഇല്ല പണിയാനും ഇല്ലില്ലേന്ന്.
ആഹ ഹ ഓ ഏ ഏ പിന്നെ ഓസ്പിറ്റലിൽ പോയിട്ടന്നാ പറഞ്ഞ്?
അത് എനാ ഇതൊന്ന മറ്റേ ബ്ലഡിൻ്റ റിസൾട്ട് വെരണം, അ ഇഞ്ഞ് വൈന്നേരം ഒന്നുടി പോവാൻ പറഞ്ഞിട്ടുണ്ട്
വൈുന്നേരം
ഏ
വീണ്ടും ഒന്നോടെ പോണല്ലേ?
ആ ന്നൂടി പോയിനോകിയാലേ അറാൻപറ്റുള്ളൂ അതെന്തോ എന്നാ തൈറോയിഡും അതു തൊക്കെ നോക്കാൻ പറഞ്ഞു, ആ
തൈറോയ്ഡ് ചെക്ക് ചെയ്യണോ?
ആ അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു, അത് നോക്കിയിട്ടില്ലല്ലോന്ന് ചോദിച്ചു അപ്പംഅത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ആ.
ഇപ്പൊ എന്ന് പറഞ്ഞ ഇപ്പൊ മൊത്തത്തില് പ്പൊ ഒരു സീസൺാണല്ലോ ഇ നമ്മുടെ ഈ ഗവർമെന്റ് ഹോസ്പിറ്റല്. നീടെ ആൾക്കാരാണല്ലോ മൊത്തം തന്നെ.
ആ അത് പറഞ്ഞു അവിടുന്ന് പറഞ്ഞ് ഇപ്പൊ ഈ യൊരു സമയത്ത് എല്ലാർക്കും ഉണ്ടന്ന് പറഞ്ഞു.
ആഹ മൊത്തത്തിലുണ്ട് ആ ഒരു ഇതായിരിക്കു
ആഹ്.
പിന്നെ ഇമാര് പോകുമ്പോത്തേനും ചെക്ക് ചെയ്യിപ്പിക്കുവല്ലോ എല്ലാം ടെസ്റ്റ് ചെയ് നോക്കാ വൈറലുണ്ടോ വൈറൽ പനി ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നിങ്ങനെല്ലാം നോക്കും അതിന്റെ ഭാഗായിട്ട് ചെയ്യാൻ പറഞ്ഞെ അവിടെ തന്നയാണോ നിങ്ങള് ടെസ്റ്റ് ചെയ്തെ
അല്ല മറ്റേ മുതല കൊടുത്ത് ഒരു ലാഭ്
ആ അവിടെ ആതല്ലേ
ആപ്പ്
അവടെ മറ്റെടത്ത് ഇത് ലാഭ ഇല്ലന്ന് പറഞ്ഞു
അതന്ന
ആ
അപ്പ ഇവിടന്ന് റിസൾട്ടും മേടിച്ച് അങ്ങോട്ട് പോയാ മതി
ആമുസ്ലി ലവിയാ മരി അലൊഅങ്ങോട്ട് കൊടുക്കൂ വ അവര് പറഞ്ഞേ അ അം
ഇവിടന്ന് അങ്ങോട്ടൊക്ക് സെന്റ് ചെയ്യു
ആഅവിടെ ചെന്നാൽതിന്ന് പറഞ്ഞു ആ മറ്റേ ഈ വോൾട്ടേജിന്റെ ഇടയ് ഇടക്ക് ഇടക്ക് ഇടക്ക്ക്ക് മറ്റേ ഇത് കട്ട ആവണൊണ്ട് ഭയങ്കര പാടാ.
അല്ല ഞാൻ ചോയ്ക്കട്ടെ ഇപ്പൊ എനിക്കിവിടെ അയിന്റെ ഒരു ഇത് തോന്നുന്നില്ല ട്ടോ ഫീലിങ്ങ്വരുന്നില്ല
എടക്ക്‌ എടയ്ക്ക എടക്ക് എടക്ക് പോണ്ട് അ ന്ന ഔ എന്നാ ഒരു ഇരുന്നൂറ്റി നാല്പത് ഉണ്ടെങ്കി ഒറ്റയടിക്ക് അത് ഒരു ഇരുന്നൂറിലോട്ട് പോയിട്ട് കേറി വറന്റെ പട പാടെന്ന്
ആ നേരത്തെ അതിലും കൂടുതല് ഒ ണ്ടാർന്നപ്പോഴാണ് ഇൻ
ആ ഇൻവേറ്ററടിക്ന്നത് അതിനും താഴെ പോയി കഴിയുമ്പളാ
പ ആ ഒര് ഇത് മാറി. ഇത് ഈ സാധനത്തിനെ കംപ്ലയിന്റ്ണ്ട്ന്നെ കഴിഞ്ഞ ദിവാസൊക്ക ഓയിൽ ലീക്ക് ആയിരുന്നു മൊത്തം.
ആഹ് ആ
അവരവിടുന്ന് വന്നിട്ട് എം സിൽ വെച്ച് മൊത്തം അടച്ചിട്ട് പോയേക്കണ
അങ്ങ ഒരു വിയം ഉ പിന്നെ ഒരു വിഷയ ണ്ട്അതിന്റെ ഭാഗായിട്ട എന്തെങ്കിലും ആണോ നമുക്കറിയില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല നമക്ക് ചെയ്യൻ പറ്റോ
ആഹ്
ത് മാറ്യേല്ലോ?
ആഹ
അതെ എന്നാണന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വിളിച്ചന്ന് പറയണം നമ്മൾ
ആ ആഹ'
ഒന്നുകൂടി നോക്കാത് കൂടുതൽ 'പ്രശ്ണാണെങ്കി നമുക്ക് വിളിച്ച് പറയ
ആമ്
അവരൊന്ന് നോക്കട്ടെനി നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ല നമുക്ക് ഇവടന്ന് ചെയ്യാൻ പറ്റു
ആ ഇത് ഇങ്ങനെ നിക്കുമ്പോ വരുന്ന കുഴപ്പന്ന് വെച്ച് കഴിഞ്ഞ എൽ ഇ ഡി ടി വിയുടെ ഒക്കെ പാനലിന് കംപ്ലയിന്റ് വരും
ആ അങ്ങനെ ഒരു വിഷയമുണ്ടല്ലേ, ആ അതന്നെയ ഈ ഉപകരണങ്ങള് പ്രശ്നാവും.
ആ മൊത്തം ആ മൊത്തം ഇതായി പോകും കംപ്ലയിന്റായി പോവും
ആ ആ സമയത്ത് നമ്മൾ അങ്ങനെ വെക്കാ ഉപയോഗിക്കാതിരിക്കാനാണ് നല്ലത്
അത് നം
ക്ഷെ ഇനിയിപ്പോ ഇതിൽ ഇപ്പൊ ആ നമ്മളിപ്പ ചെയ്തേൽ കൂടുതലൊന്നും ചെയ്യാനില്ലെന്നേ
ആ
ട്യൂബിന്റെ ഇതൊന്ന് നോക്കട്ടെട്ടോ
ആ അത് നോക്കിയര് ആ
ആഹ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഹ് ഛായ കുടിച്ചോ വൈന്നേരം?
ആ ഇപ്പൊ ഛായ കുടിച്ചു.
നീയിപ്പൊ എന്തിനാ നെലവിൽ പഠിച്ചോണ്ടിരിക്കണ്? എന്തിനാണ്?
ഞാനത് കൈ ഇപ്പൊ നെലവിലുള്ളതെല്ലാം കഴിഞ്ഞു. ഇഞ്ഞി ഇപ്പൊ പിന്നെ നേരെ ഇനി ഒരു ഡിസംബറൊക്കെ ആകുമ്പോത്തേക്കും. ഒരു കോഴ്സ് എടുക്കാനുണ്ട്. ആ
ആ അപ്പൊ അതിനു പോണം
അത് ഡിസംബർ ആവുമ്പോള്ളൂ. നെലവില് ഇപ്പൊ ഒന്നൂല്ല. അതുകൊണ്ടല്ലേ മറ്റേ ഇവിടെ കേറിയേ ആ കാറിന്റെ ഇതിന് കേറിയേ
ആ ഓ
മറ്റേത് ഇനി ഡിസംബറൊക്കെ ആയിട്ടുള്ളു.
അപ്പൊ അഞ്ചാറു മാസം കൂടെ നിക്കാം അപ്പം അല്ലെ?
ആഫ്
ആ പിന്നല്ല.
ചുമ്മാ ഇരിക്കണ്ടല്ലോ വീട്ടില്
അത് ശര്യ എന്തെങ്കിലും ഒരു തായിട്ട് ചുമ്മാ ഇരുന്നാലും ബോറാണ്.
അതെ മടുക്കും. മടുത്ത് മടുത്തു കൊറേ ഇരുന്ന്കയ്യുമ്പോ
അടുത്തം പോവും ഒരു എന്നണ കയ്യുമ്പോ പറയാന ഒരു ഇതായി പോവും നമ്മളൊരു. ഒരു സെറ്റപ്പ് ഇല്ലാണ്ടാവും.
ആ മടിയാവും.
മടിയാവും അതാണ്.
ആ നമ്മളക്കെ കൂട്ടുകാരനിങ്ങനെ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് ഇപ്പൊ ഒന്നിനും പോവാറില്ല.
അതാണ് വിഷയം. ആ എന്നാ ആയിക്കോട്ടട ഇടക്ക് വിളിക്കാം നിന്നെ.
ആ ശരി ആ ശരി ആ